ഹലോ
ഹലോ
എനിക്ക് തോന്നുന്നേ അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു
റെയ്ഞ്ച് ണ്ടെഡാ കേൾക്കാ പറ്റുന്ന
ആ എനിക്ക് കേക്കാ പറ്റുന്നുണ്ട് കേക്കാൻ പറ്റുന്നുണ്ട് കഴിച്ചോ ഫുഡോക്കെ കഴിച്ചോ
ഇല്ല കഴിക്കണം കഴിക്കാനിരിക്ക
ഉം എന്തായിരുന്നു സ്പെഷ്യല് രാവിലത്തെ കഴിഞ്ഞു രാവിലെ വച്ചു ഉം ഇവിടെ എന്താ കൊർച്ചു മുമ്പാ കഴിച്ചേ ഇവിടെ രാവിലെ ഇന്ന് അടയായിരുന്നു
ഓ ഇലയടേ
ഉം ഇല ട
ആരാ പാചകൊക്കാരാ വീട്ടില് നിങ്ങള് ചെയ്യോ
അമ്മ യ്യും
ആ അഅ് ശെരി കല്യാണം കഴിഞ്ഞതാ
ഞാൻ കൊർച്ച് ഞാനത് കഴിക്കാൻ താമസം എന്താ വെച്ച് കഴിഞ്ഞ നമ്മക്ക് അടുത്ത മാസൊരു ഫങ്ഷന് ണ്ട് അപ്പൊ അതിന് നല്ലൊരു ഡ്രസ്സ് വേണം അപ്പൊ അതിന്റെ ഇങ്ങനെ മെറ്റീരിയലും പിന്നെ കൊറെ വേടി യോസും ഇതൊക്കെ തപ്പി അതിന്റെ റഫറൻസൊക്കെ ട്ത്ത്ങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കണെന്ന് ഞങ്ങള് നാല് പേര കസിൻസ്
ആ ആ അത് ശരി അപ്പൊ എങ്ങനെ എല്ലാവരും കൂടിയിട്ട് കോഡായിട്ടാണോ
ആ കോടായിട്ട് ന്നച്ചാ ഒരേ മോഡല് ഡ്രസ്സ് പല കളർ ഒരേ ഒറ്റ സെയിം കളറല്ല
ഞങ്ങളും അങ്ങനെ ചെ ങ്ങളെട് ഏ ഫ്രണ്ടിന്റെ കല്യാണത്തിന്
ആ പച്ചേ നിങ്ങക്കു ഒരേ കളറ് മറ്റേ ഈ ഡ്രസ്സ് കോഡായി ട്ടല്ല മീൻസ് ഒരേ പാ പാറ്റേണ് ഒരേ വർക്ക് പക്ഷെ കളർ വേറെ
അത് ശരി
അങ്ങനെ നോക്കുന്നു ആ കൊറയൊക്കെ തപ്പി ഏകദേശം ഓക്കെ കിട്ടി അതപ്പ നമ്മള് ഗ്രൂപ്പോക്കെ നമ്മള് നാല് പേരും കൂടി